അ ആഹ ശരി പിന്നെ എന്തൊക്കെയ പിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഠിച്ചിട്ടുണ്ടോ ഇയാള്?
ഇല്ലേ ഞാൻ പഠിച്ചില്ല പഠിക്കന്ന് ആഗ്രഹുണ്ട് പഷേ പഠിച്ചില്ല താൻ പഠിച്ചിട്ടുണ്ടോ?..
ആ ഞാന് സ്കൂട്ടി പഠിച്ചിട്ടില്ല കാറൊക്കെ പഠ് കാറ് പഠിച് ട്ടിണ്ട് പക്ഷേ കാറ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് മൂന്ന് വർഷായി- പിന്നെ ആഹ ഇതുവരെ ആയിട്ട് ഓടിക്കാന് ന്നാല് എനിക്ക് ധൈര്യാണ് പക്ഷേ... ഭർത്താവു വണ്ടി തരൂല അങ്ങനെയാണ് വീട്ടിന് അത് ഒരു ഭർത്താവിന് ഒരു ധൈര്യം പോരേരിക്കും അതാര്ക്കും ഇപ്പൊ വീട്ടിന്റെ മുറ്റത്ത് ആ
പഠിക്ക് പോയി പഠിക്കാണോ ചെയ്തേ അതോ?
ആ പോ ഞാൻ പോയി പഠി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചതാ പഠിച്ചിട്ട് ലൈൻസ് വാങ്ങിയിട്ട് മൂന്നു വർഷായി ഉം ആ സമയത്ത് പിന്നെ ഞമ്മക്കൊരു എറ്റ്യൊസരുന്നു വണ്ടി ഉണ്ടായിരുന്നത് അത് പിന്നെ എറ്റ്യോസ് ആ സമയത്ത് ഞാൻ ആ പഠി ത്താണ് വിറ്റത് വിറ്റിട്ട് പിന്നെ മൂപ്പര് ഒരു പുതിയ വണ്ടി എടുത്തു ഷോറൂം ന്ന് പുതിയ വണ്ടി എറക്കി ത് ഫുൾ ഓട്ടോമാറ്റിക് മറ്റേ ത് ല്ല്യെഅർബൻ ഉ സ് റ് എന്ത് ടൈസറ് ഉം. അത് പുർൾ പുതിയ വണ്ടി എറക്കിയതാ പിന്നെ മൂപ്പര് അയ്മേ തൊടാനേ സമ്മയിക്കൂല ഞാന് എന്താട്ടും ഇവിടെ നിർത്തിയിട്ട് പോകുമ്പോ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ ആ അങ്ങനൊക്കെ തിരിച്ചൊക്കെ നോക്കും പക്ഷെ ആ റോട്ട് റ്റക്ക് ഇറക്കാൻ വിടുല ആയിന് ഇപ്പ മുറ്റത്തായാലും മു അപ്പഴ് എങ്ങടെേ പോകവാണെങ്കിൽ വണ്ടി പോർച്ചിൽ അങ്ങട്ട് തിരിച്ചിട്ടക്കണെങ്കി വണ്ടി ഒന്ന് തിരിച്ച് ഇടുവോന്നൊക്കെ ചോയിക്കും എന്നോട് ഞാനങ്ങട്ട് തിരിച്ചിട്ട് കൊടുക്കുകക്കെ ചെയ്യും ഞാൻ റോട്ട്ക്ക് ഇറങ്ങട്ടെ എന്ന് പറയ്പോ അപ്പൊ റോട്ട്ക്ക് ആ വണ്ടി കൊണ്ട് റോട്ട്ക്ക് ഇറങ്ങട്ടെ റ്മ്പോം പൊറം പൊളിയുന്ന് പറയും അങ്ങനെ ഉം അങ്ങനെ കുല ഒരു പ്രാവശ്യം ഇതേപോലെ ഞങ്ങള് എന്താണ് സാധനൊക്കെ സൂപ്പർ മാർക്ക ക്കറ്റന്ന് സാധനൊക്കെ വാങ്ങിട്ട് വരുമ്പോ ഏ രാത്രി ഒരു പത്തര മണിയൊക്കായി ടൈം പത്തരമണിയൊക്കെ ആകുമ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്ക ക്ക്ണ് ഞാൻ ഞാൻ ഓട്ടാ ഞാൻ കൊറച്ച ഓട്ടാ വണ്ടിയൊക്കെ എന്തിക്കൂടി എപ്പോഴും പോണം റോഡാണ് ബസ്സായാലും ഉം എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കാ ഞാൻ ഓടിക്കാഞ്ഞപ്പോ ഉം ശരി നിഞ്ച് ഒന്ന് ഓടിക്ക ഞാൻ നോക്കട്ടെ? എന്നിട്ട് ത് ന്ന് അപ്പൊ ഞമ്മക്ക് പെട്ടെന്ന് പുതിയ വണ്ടിയാണ് പെട്ടെന്ന് മൂപ്പരാണ് എടുത്തിരിക്കണ്ടത് അപ്പൊ ഒക്കെപ്പാട് നമുക്ക് വെ ജാറല്ലേ അപ്പൊ അയില് ഞാനിങ്ങനെ ആഹ് അപ്പ ഞാനയ്ലിങ്ങ്നെ വണ്ടി ഓടിച്ച് ഇങ്ങനെ ഇടുക്കാണ് വണ്ടി ഇട്ക്കും ഓ വണ്ടി ക്ക നല്ല രീതിക്കെ എടുത്തു വണ്ടി അങ്ങനെ പോകുമ്പോ ഞമക്ക് മൂന്ന് വ കൊറേ ഒരു രണ്ടു വർഷായിന്നോന്നു വണ്ടി ഉവ്വ് ഞമ്മള് ലൈസൻസ് ഇട്ത്ത് വണ്ടി ഓടിക്കാതെ നിക്ക്ണ്. പെട്ടെന്ന് പോയിട്ട് വണ്ടി ഇട്ക്കുമ്പോ സ്റ്റയറിങ് ഒന്നും റെഡിയല്ല അങ്ങ ട്ടുങ്ങട്ടൊക്കെ പോവ്ണ്ട് മെല്ലെ അത്രയൊന്നും പോണില്ല മെല്ലെ തന്നെ ഇട്ക്കണത് അപ്പൊങ്ങനെ ചെറുതായിട്ട് പോവുമ്പോ മൂപ്പരും സ്റ്റയറിങ്ങ്മേ കയ്യച്ച്ട്ട് മൂപ്പരറഞ്ഞു ആരാണ് അന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ച ടീച്ചറെയൊന്ന് കാണണോം ന്നൊക്കെ പറഞ്ഞ് അങ്ങനയൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അമ്മക്ക് അധികം പേടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറച്ച് ആ അതെ പിന്നെ അപ്പോ പേടി കൊറച്ച് കൂടി പിന്നെ ഇങ്ങനെ വന്ന് വന്നൊര് ഒരു വാ ആ പത്ത് മിനിറ്റ് വന്നു അവ്ട്ന്ന് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ്, പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ഇങ്ങനെ വന്നപ്പോ ൻ പിന്നെ ഈ വണ്ടിയാട്ടിക്കാ മതി അത്ര ഓട്ടിയാ മതി വണ്ടിയാട്ടി എന്റെ വണ്ടി കൊണ്ട ഏ പിന്നെ, അന്നെ പഠിപ്പിച്ച ഡ്രൈവറെ കാണണോ ആദ്യേം ഇതാണോ ഡ്രൈവിങ് ഇതെവിടുന്നാ ഇങ്ങൾക്ക് ആരാ ഇങ്ങക്ക് ലൈസ് സൻസ് തന്ന്ന്നൊക്കെ പറഞ്ട്ട് ശരിയാ അവിടെ വിട്ടു ഏറങ്കീറ്റ് അ അവിടുന്ന് എറക്കി വിട്ടാ അന്ന് ആ അന്ന് റോട്ടിലെറങ്ങിയത പിന്നെ റോട്ട്ക്ക് എറങ്ങിറ്റില്ല മുറ്റത്ത് ഓ ഇപ്പ അങ്ങട്ടും ഇങ്ങട്ടൊ ഏ
ഇങ്ങളാണോ വണ്ടിയാണോ
റോട്ട്ക്ക് എറങ്ങാത്തോ? ഞാന് റോട്ട്ക്ക് എറങ്ങും വ ണ്ടി വണ്ടി ഇന്റെ കയ്യില് തരില്ല ഫുള്ള് ഓട്ടം ആ ആ ഫുള് ഓട്ടോമാറ്റിക്കാ നല്ല സുഖാണ് ഓടി ക്കാനു പക്ഷെയമ്മക്ക് കൂടെ ഒരാള് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് സ്റ്റയറിങ്ങോ ക്കൊന്ന് റെഡിയാക്കിറ്റ് ഒരാൾണ്ടായാല് ഇനിക്കൊരു ധൈര്യണ്ട് ഞാ ഓടി ക്കും ഇൻക്ക് കയ്യും ന്നെ ഞമ്മക്ക് പറ്റുന്നൊക്കെ ഉള്ളത് കൊറച്ചൊരാള് അറിയണേ ഒരാള് കൂടെ ഇരുന്നാല് പറ്റുന്നുള്ള് മൂപ്പര്ക്ക് തീരെ താല്പര്യല്ല മൂത്തച്ഛന്റെ മോന് പിന്നെ എപ്പളും ഇന്റെട്ത്ത് വന്നിട്ട് പറയും ഞാന് ഓൻക്ക് പിന്നെ ഉം ഓന് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ രാത്രി ഒമ്പണി, ഒമ്പതര ദൂരം വഴിക്കോക്കെ പോവണിച്ച് രാത്രി പത്ത്, പത്തരൊക്കെ ആവും അപ്പൊ ഓനെ റ്റാ റ്റന്റെ കമ്പനിലാണ് അപ്പൊ അങ്ങനെ ഓന് അപ്പൊ ലേറ്റ് ആവും ലോടൊക്കെ വരുമ്പോ അപ്പൊ അങ്ങനൊക്കെ ആവുമ്പ ലോ ആ അങ്ങനെ പോവുമ്പളൊക്കെ സമയവുമ്പോ പിന്നെ ഓൻ വരുമ്പോ ഉം ലേറ്റാവൂലേ അപ്പൊ പിന്നെ ഓനാന്നെങ്കി രാവ് വിലെ എട്ടരക്ക് പോയാല് അതേ നിപ്പും അവിടെ ഇങ്ങനെ മ് തുഅല്ലേക്കാര പ്പപിന്നെ ഓ ട്ടയേ ആകെ എടങ്ങേറായിട്ട്ണ്ടാകും പിന്നെ ഞമ്മളൊന്ന്പ്പോ രാത്രി ഒന്ന് വന്ന് ട്ടോനെ വിളിക്കണ്ടല്ലോ വിചാരിച്ച്ട്ട് ഓളെപ്പറും എപ്പളും പറയും അപ്പൊ അപ്പൊ ഭർത്താവ് പറയും ന്റെ വണ്ടീം കൊണ്ട് ഇങ്ങള് പഠിക്കാൻ പോണ്ട വേറെ ഏദേ വണ്ടിയേറ്റ് പോയ്ക്കോളിയറയും അങ്ങനെ ഏതായാലും ഉം പൂതി ഭയങ്കര ഇഷ്ട്ടെയിനു ഇൻക്ക് അത്രക്ക് ഇഷ്ടാണ് ഡ്രൈവിംഗ് പഠിക്കാറിഞ്ഞ ഇൻക്ക് അത്രയ്ക്ക് ഇഷ്ട്ടള്ള കാര്യേനു ഇൻക്ക് പഠിക്ക്ണ കാല ത്തെന്നെ എല്ലാരും ഞമ്മളോട് ചോയിക്കോല്ലോ ഞമ്മള ആഗ്രഹം എന്താ ചോയിക്കോല്ലോ?
പിന്നെ ചോയിക്കും
അപ്പൊ ഞാന് രണ്ടാഗ്രാ പറയും ഒന്ന് എൻക്ക് ഡൈവി ഓടിക്കണംന്നും പറയും രണ്ട ആഗ്രഹങ്ങളാ പറഞീന്ന് കനി നേഴ്സ ആകാന് ഇപ്പൊ സമ്മയക്കൂല ഇപ്പൊ പറയും ചെറിയ കുട്ടികൾക്ക് ആ പിന്നെ അനേസാവണ്ട പോൽക്ക ആ സമയത്തി പ്പാക്കൊക്കെ അങ്ങനെ ആയിരിക്കും തോന്ന്ണ് എന്താ അറീല്ല അതൊന്നും ആ പറ്റ അപ്പൊ അങ്ങനെ ആവണ്ടാ പറയാ ആ സമയത്ത് ഏ ഡ്രൈവിങ്ങിന്റെ കാര്യം പറയുമ്പോ ഇപ്പാക്കെ ഉ കാറ് ജീപ്പൊന്നും അന്ന് ജീപ്പൊക്കെ ണ്ടല്ലോ ആ ജീപ്പൊന്ന് ഓടിക്കാൻ അറിയും ര ജീപ്പ് സ്കൂട്ടി അങ്ങനത്തെ ഒന്നും ഇപ്പന്നെ ഡ്രൈവിങ് മടിച്ചിട്ടില്ല പിന്നെ ഇപ്പ പഠിക്കാത്തനെ കൊണ്ട് ഇപ്പ ഞമ്മക്ക് പഠിപ്പിച്ചു താരൂലല്ലോ അന്നൊന്നും പിന്നെ അധികം ഡ്രൈവിംഗ സ്കൂളുകളൊന്നുംല്ലല്ലോ ഇപ്പഴല്ലേ ആ ഇപ്പനൊക്കെ കാലത്തൊന്നും ഡ്രൈവിങ് സ്കൂളൊന്നുമല്ല ആരെങ്കിലും കൂട്ടുകന്മാരൊക്കെ പഠിപ്പിച്ച് കൊടുക്കുകൊക്കെ വേണ്ടി വരും തോന്നണ്
ഓ
നമ്മള ഈ കാലത്തൊക്കെല്ലേ ഇപ്പൊ ഡ്രൈവിങ് സ്കൂള് അങ്ങനെ കാര്യങ്ങളൊക്കെ വരണേ
നമ്മക്കിപ്പ ഇല്ലാത്ത എന്ത് കാര്യവള്ളേ എല്ലാ കാര്യങ്ങളും ഉണ്ട്
എന്നാ അവർക്ക് അങ്ങനത്തതൊന്നും ഇല്ലല്ലോ
അതില്ല
അങ്ങനെയൊക്കൊയിരുന്നു പറയാ ഉം ആ സമയൊക്കൊണെങ്കില് ഇപ്പൊക്കൊക്കെ അറിയെങ്കി പിന്നെ ഇപ്പൊക്കെ പഠിപ്പിച്ചുന്നിട്ടുണ്ടാവും
ആ അവിടെ ഡൈവിംഗ് സ്കൂളിൽ പോട്ടല്ലേ പഠിച്ചല്ലേ
ഞാനൊക്കെ പിന്നെ ഞാൻ ഡ്രൈവിങ് സ്കൂൾ പോയിട്ടാ പഠിച്ചേ
ഏ അവടെ നല്ലോണ്ണം പഠിപ്പിക്കുവോ അവടെ നല്ലോണ്ണം പഠി
ആ നല്ലം പടി നല്ല പഠിപ്പിക്കും ഞാനും അനിയത്തിയും അനിയത്തി ണ്ടായിരുന്നു അനിയത്തിക്ക് രണ്ടു വയസ്സായ കുട്ടിയായിരുന്നു അപ്പൊ ഓൾക്ക് കൂട്ടിന് പോയതായിരുന്നു ഞാന് അപ്പൊ ഇന്റെ ഭർത്താവ് പറന്നുന്നാ ഈയും പഠിച്ച പറഞ്ഞക്കാണ്ട് ഊള് പിന്നെ സ്കൂട്ടിയും കാറൊക്കെ പഠിച്ച ച്ചു ഞൻ കാർ മാത്രം
ഏ എന്നട്ടനത്തിയ ഓടിക്കുന്നുണ്ടോ
അനത്തിയോ അവള് ഓടിക്കണെന്നില്ല അവൾക്ക് ഫുൾ സപ്പോർട്ട് ആണ് അവള ഹസ്ബൻഡ് ആണെങ്കിൽ വണ്ടിയൊക്കെ കൊടുക്കും അല്ല വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് തന്നെ പോകണ്ട് ഒരു വണ്ടി പോലെതന്നെ ഇവളതൊന്നും ഉടുക്കൂല ഇവൾക്ക് അങ്ങനെ ആ പഠിച്ച ആലേ ൻസ് വാങ്ങിയ ഇന്റെറെസ്റ്റ്‌യുള്ളൂ വണ്ടി എടുക്കണോ ഓടിക്കണം ഓരോ മുന്നില് വീടിന്റെ മുന്നിൽ തന്നെ വലിയ ഗ്രൗണ്ട്ടുണ്ട് മറ്റേ കോട്ടേസ് ആണ്ള്ളത് സ്കൂൾ ആണ ഓലെ മുന്നിലുള്ളത് ആ സ്കൂളിന്റെ ണ്ട്പ്പുറത്തെ അതിന്റെ മുന്നേ മുറ്റ നല്ല വലിപ്പണ്ട് അപ്പ മുറ്റത്ത് ആഹ് അങ്ങനെ മുറ്റത്ത് നിന്നിട്ട് അവിടെത്തന്നെ ഒന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുംക്കെ ഒന്ന് റെഡി ആക്കിയൊക്കെടുക്ക മഴയില്ലാത്ത സമയത്തൊക്കെ മണ്ണാണ് ഓൾക്ക് അതിനൊന്നും താല്പര്യല്ല പറയാ ഞാനൻ ഇന്റെ ത്തപ്പെടടെ എവിടെങ്കില ആയിരുന്നു അങ്ങനത്തെക്കെരു ഒരു ഗ്രൗണ്ട് വെച്ചങ്കി ഞൻ എപ്പോളൊ എടുത്തിട്ട് പോയിട്ട് അവിടെ കുറ അച്ചരൊക്കെ കറങ്ങും
ഉം അത് ശരിയാ നമുക്കൊക്കെ കിട്ട നമ്മൾ ഓടിച്ച് നോക്കിട്ടുണ്ടാവും
അതന്നെ അറിയനേ ഇവിടെന്ന് പറഞ്ഞാല് പിന്നെ എല്ലാ വണ്ടിയും പോവും ബസ്സും ലോറിയുംല്ല ഏത് സമയത്തും വണ്ടി പോണ റാ ഇവിടെ റോഡാണ് പിന്നെ ഇവിടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ അവിടെ ഈ ഭാത്തൊന്നും അധികം ഇല്ല ഇനി കുറച്ച് പുറത്ത്പ്പറത്തൂടെയ ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെയാണ് അപ്പൊ അയിനങ്ങോട്ട അപ്പ ഞമ്മക്ക അതൊര്
സ്ഥലു ഞമ്മക്ക് ആ ഞമ്മക്ക് പഠിച്ച്ട്ടും അത് പ്രാക്ടീസ് ചെയ്യാഞ്ഞാല് ഞ മ കത്ര ക്കണ്ട്
താവുലല്ലോ
അതില്ല.
ആ അതാണ്. അങ്ങത്തൊര്
ന്നാ ഡ്രൈവിങ് പഠിക്കുന്നൊക്കെ നല്ലതല്ലെടാ ഡ്രൈവിങ് പഠിക്ക്ന്നെ നല്ലതല്ലേ?
ആ നല്ലതെന്നെണ് ഇൻക്കിഷ്ടാണ്. പക്ഷെ സ്കൂട്ടി ഇൻക്ക്‌ഷ്ടല്ല സ്കൂട്ടി ഇഷ് ടല്ലാന്ന് പറണാല് സ്കൂട്ടിമ്മ പോമ്പോ എല്ലാരും കാണോല്ലോ ഉം കാറിലായപിന്നെ ആരു കാണില്ലല്ലോ.
സ് സ് കാറിലാണെ ആരും കാണൊന്നുല്ല സ്കൂട്ടി നമ്മെ മെയിനായിട്ട് കാണ്അ കാര്
അതാണ് പിന്നെ അതുല്ല സ്കൂ ന്നാ സ്കൂട്ടിമ്മെ എല്ലാരും കാണും. പിന്നെ വെയില് മഴ അതൊക്കെ കൊള്ളും ചെയ്യും. ൻക്ക് എന്താ അറില്ല. എല്ലാർക്കും എല്ലർക്കും ഇഷ്ട. സ്കൂട്ടിയന്നെ കാറിനെക്കാട്ടി മ് ന്റെ വീട്ട് ന്തായാലും ഫ്രണ്ട്സെളായാലും ഒക്കെ പറയും. മ് മുത്തച്ഛമാരെ കുട്ടിള് നാത്തൂമാരെ കു ട്ടിളൊക്കെ പറയും സ്കൂട്ട്യാണ് ഫസ്റ്റ് പഠിക്കണ്ടെറിം ഞാ പറിം കാറാണ് ഫസ്റ്റ് പടിക്കേണ്ടെറി അങ്ങനെണ്.
ക്യുന്നെ കാണ കാറാണെ ങ്ങെനെ കറക്റ്റ് കാണുല്ല ജെനി
ആഹ് സ്കൂട്ടി ഒര് ന്താ പറയല്? സ്കൂട്ടിയാഉമ്പോ ഞമ്മക്ക് ഒരു ചെറിയ ആവശ്യത്തിന് വേണങ്കിലും അതെടുത്ത്ട്ട് ഞമ്മക്ക് പോവാ. കാറവുമ്പോ എന് ചെറിയ റോട്ട് കൂടിക്കെ എങ്ങനെ ങ്ങള് പോവയ്ക്കും അങ്ങനെ ങ്ങള് അങ്ങട്ട് ങ്ങട്ടും എപ്പളും അടി ഇടും എനിക്കിഷ്ടം കറാണ് ഞാന അപ്പ അതിനെ കൊണ്ട് ഇങ്ങനെ അത് അയിന് തർക്കിച് കൊണ്ട് ക്കും. അങ്ങനെക്കെ പിന്നെന്തൊക്കെ ങ്ങളെ വിശേഷങ്ങളൊക്കെ?
വിശേഷം സുഖ യിരിക്ക്ന്നെടാ. ഞാൻ കാറ് നിന്നും പഠിച്ചിട്ടൊന്നുല്ല.
ചായ കുടിച്ചോ?
ചായ കുടിച്ചു.
ആ ആ ഓക്കെ ശെരി.